ണ്ടാ ആഹ് ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ണ്ടല്ലോ അടെ കേൾക്കണില്ലേ ഹലോ ക് ആഹ് സുഖാണ്
ഭക്ഷണം കഴിച്ചോ?
ആഹ് കഴിച്ച് കിടന്ന്ക്ക്ണ് ഒറ കിടന്ന് ഉറങ്ങാനായിട്ടില്ല
അതെ ആഹ് നമ്മളും കെടന്ന് ഉറങ്ങാനായിട്ട് ഇല്ല കട് എനിക്ക് കുറ സമയം ഫോണ് അത് കഴിഞ്ഞിട്ടേ ഒറക്കണം
ആഹ് അത് അങ്ങനെ തന്നെ റീൽസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ
എല്ലാരും നേരത്തേ കിടക്കുവല്ലോ ഫോണില് ഇരിക്കുല്ലോ
ആഹ് അതെ എന്തൊക്കെ ന്നട്ട് സുഖമായിട്ട് പോണു കുട്ടികളൊക്കെ
കുട്ടിയള് മോനുണ്ട് മോ രണ്ടാം ക്ലാസ് പഠിക്കുന്നു മോന് പ്പ കെടന്നിട്ടുണ്ട് ഓന് കൊർച്ചേരം ഫോണ് കൊടുത്ത് എ ജോൻ ഇട്ണ്ട് ഭക്ഷണം കഴിച്ചോ എന്താ ഉണ്ടാക്കിയെ
ചപ്പാത്തിയന്നെ
അതെ എല്ലാ ദിവസും അങ്ങൻ ത്തന്നെയാ
നൈറ്റില് ഇവിടെ ഉപ്പാക്കൊക്കെ ചപ്പാത്തിയാണം
അത് ശെരി അ ആഹ് ആരാണ്ടാക്ക ഉമ്മയോ
അല്ല ഞാൻ ഇണ്ടാക്കൂം
ഓ അത് ശരി അ ആഹ്
ഉമ്മക്കെ ചോറയ്ക്കും ഉപ്പാക്കും
ചത്ത ചപ്പാത്തി സ്ഥിരായിട്ട് ഇണ്ടാക്കുന്നെങ്കില് മടുപ്പ് നിന്ന് നമുക്ക്ല മനക്കേട് ഉണ്ടാവൂലലേ അല്ലേ
ആഹ് ഇടക്ക് ചപ്പാത്തി എടക്കുമ്പട ആഹ് ഇടക്ക് ചപ്പാത്തി ഇണ്ടാക്കും എടക്ക് ചപ്പാത്തി പൊടി തേങ്ങ ഇട്ടിങ്ങാണ്ട് അങ്ങനെ ഇണ്ടാക്കൂലെ കൊർച് കട്ടില് തേങ്ങ ഇട്ട്കാണ്ട് കട്ടി ആക്കിക്കാണ്ട് പരത്തീട്ട് അങ്ങനിണ്ടാക്കും
എങ്ങനെ ചപ്പാത്തി മാവ് പരത്തീട്ട് തേങ്ങ ഇടലോ
മാ മാവ് അത് മാവ് എടുത്തിട്ട് പൊടി എടുത്തിട്ട് പൊടില് അ തേങ്ങ ചിരണ്ടിയിട്ട് പച്ചവെള്ളത്തിൽ കൊഴക്ക പച്ചവെള്ളത്തിൽ കൊഴച്ചിട്ത്ത് പിന്നെ ചപ്പാത്തിമാവതിന് മതിര്ക്കന്നെ കൊയച്ചെടുത്തിട്ട് ചുട്ടെടുക്ക ഉ പത്തിരി ചുട്ടെടുക്ക പര പരത്തല്ല മെഷീനാ പ്രസ്സ്മ്മല് അമർത്തലാണ് പരത്ത്ണെങ്കി പരത്താ പ്രസ്സിൽ അമർത്തിങ്ങാണ്ട് വണ്ടിടും ചുട്ടെടുക്കുക ചുട്ടെടുക്കുക
അപ്പൊ അതി കറി വേണ്ടേ
പ്പൊ കാര്യായിട്ട് കറി വേണ്ട അപ്പ പോനവർക്കൊക്കെ ഇഷ്ടമാണ് കറി ഉണ്ടെ അപ്പൊ കറി ഉണ്ടെങ്കി ഉണ്ടാക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇല്ലാതെ കഴിക്കും
അദ്
ചൂട് ചൂടൊട്ക്കനണ്ട് കഴിക്കും
ആ പിന്നെ ഇവിടന്ന് ഇണ്ടാക്കാനുണ്ട് ഞാൻ ഉണ്ടാകലുണ്ട് മറ്റേ മസാലയില്ലേ ആലു ഉരുളക്കിഴങ്ങിന്റെ മസാല
ആഹ
അത് വെച്ചിട്ട് ചപ്പാത്തിൻ്റെ ഉള്ളില് വെച്ചിട്ട് ജസ്റ്റ് അത്യാവശ്യം കട്ടിയില് പരത്തിയിട്ട് ആലു പൊറോട്ട പോലെ
ആഹ അങ്ങനെയല്ലേ ആ ഞാൻണ്ടായാ നോക്കിയിട്ടില്ല യൂട്യൂബിലൊ കണ്ടിട്ടുണ്ട്
ആഹ അതായത് ഉരുള കിഴങ്ങ് പുഴുങ്ങി ഒരു ഉള്ളി മസാല ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് ക മല്ലിയിലൊക്കെ ഇട്ടിട്ട് മസാല ആക്കും പട്ടി ഉരു ഉ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഒടച്ചിട്ട് അതിലേക്ക ഇട്ടിട്ട് ഒരു ഫിലിംഗ് നമ്മള് ബോണ്ട ഒക്കെ എന്റെ മസാല പോലെ ആഹ അതിൽ കുറച്ച് മറ്റ് അതെ ആഹ അതില് കൊറച്ച് നമ്മള എന്താ പറയാ ഇതൊക്കെ ചേർക്കും നമ്മുടെ മസാല പൗഡർല്ലേ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ ഇ ചേർക്കുന്ന ഏ
അതൊക്കെ എങ്ങനെ ഉണ്ടാക്കും വാങ്ങിക്കണത അതോ സ്വന്തമായിട്ട് ഉണ്ടാക്കണതാണ്
ഒറികാനോ ഇതൊക്കെ
ആ
അത് കൊ പുറത്ത നിന്ന് വാങ്ങിയത് പിന്നെ നമ്മള ചാറ്റ് മസാലയില്ലേ
ആഹ ചറ്റ് മസാല ഹാ
ആ അതും കുറച്ചായിട്ട് മസാലൽടുക്കക്ക അപ്പൊ നല്ല ടേസ്റ്റ ആയിരിക്കും എന്നിട്ട് ചപ്പാത്തി ത്തി മാവ് കുറച്ച് അതിറെ ഉള്ളില് വെച്ചിട്ട് മാവ് കുഴച്ച മാവ് ബോള എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് പതു അത്യാവശ്യം കുറച്ചൊരു കട്ടിക്ക ആയിരിക്കോട്ടോ മ മറ്റേ ചപ്പാത്തി വരെ അത്ര കട്ടി കൊറട്ടായിക്കൂല ചെറിയൊരു കട്ടി എന്നിട്ട് ചുട്ടെടുക്കുകവായാണെങ്കിൽ നമുക്ക് ചേർക്കുന്നവർക്കണെങ്കിൽ നെയ്യ വണെങ്ക നെയ്യ അതിന്റെറെ മുകളിൽ കുറച്ച് ബ്രഡാക്കിരി ചുട്ടെടുക്കാം
ആ മൈതപ്പൊടിയണോ ഉപയോഗിക്കൽ അതോ
എല്ലല്ലോ ആട്ടമാവ് തന്നെ
പടിത
നമുക്ക് ഇവിടെ റേഷൻ കടൽ നിന്ന് ഇപ്പം കൊറേ ആട്ടമാവ് കിട്ടുന്നുണ്ടല്ലോ
ആഹ് കിട്ടണ്ട് ആ
നല്ല ചപ്പാത്തിനല്ല
ഉ ഉ ആ ശരിയാണ് അത് കിട്ടലുണ്ട് ആാ ഇവിടെ ഇടയ്ക്കൊക്കെ വാങ്ങിക്ക കൊണ്ട ഇവിടെക്കെ വങ്ങിക്കെണ്ട ലുണ്ട്
ആ ചിലപ്പോ തീർന്നതിനന് മുമ്പ പുറത്തുന്ന് ആശീർവാദം വാങ്ങും ഇല്ലെങ്കിൽ അതെ നല്ല അത്യാവശ്യം നല്ല ചപ്പാത്തിയന്ന
ആ
ഇവിടെ പിന്നെ അധികം ചപ്പാത്തി വേണം ഡെയിലി വേണ്ട എന്നാലും ഇടക്കിടക്കൊക്കെ വേണം നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്
രാത്രിഒക്കെ ചോറോ അതോ ഡെയിലി ചപ്പാത്തിയൊ
പിന്നെ വേറെന്താ അവിടെ സ്ഥിരം ചപ്പാത്തിയാ?
ഇവിടെ സ്ഥിരം ആ ഉമ്മൊക്കെ ചോറ് കഴിക്കും ഞാൻ- ഞാൻ ഇടയ്ക്ക് ചോറങ്ങനെ കഴിക്കാറില്ല രാത്രി അധികം എന്താന്ന എന്തൊങ്കിലും ഫ്രൂട്ട്സ്
ഇങ്ങൾക്ക് കുട്ടികളുണ്ടോ?
എനിക്ക് മൂന്നാളുണ്ട്.
അതെ ആ ആ ചെറിയ മക്കളാ?
ചെറുതല്ല വലുത് മൂത്ത ആള് ഏഴാം ക്ലാസ് പഠിക്ക്ണ് രണ്ടാമത്തെ ആൾ രണ്ടില് മൂന്നാമത്തേത് യ എൽ കെ യു കെ ജി.
അത് ശരിയാ ഇയാൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിക്ക
ആ ഞാൻ ഇപ്പം ഇൻ്റെ വീട്ടിലാണ് ഹസ്ബൻന്റിന്റെ വീട്ടിൽ നിക്കും
അത് ശെരിയാ ആഹ ഇങ്ങനെ വന്ന് കഴിഞ്ഞാല് കൊറെേ ദിവസം നിക്കോ ഇയാളെ വീട്ടില് കൊറെേ ദിവസം ണ്ടാവോ?
ആ നിൽക്കലുണ്ട് അധികവും ഹസ്ബൻഡിൻ്റെ വീട്ടിലന്നെ നിൽക്കല്.
അത് ശരിയാണ് ആ പിന്നെ കുട്ടിക്ക് സ്കൂളിണ്ടാ കൊണ്ട് നിൽക്കാൻ പറ്റൂല്ല അല്ലേ?
ഏ രണ്ടിടത്തു നിന്ന് പോവാ ഇവിടുന്ന് അവിടുന്നൊക്കെ പോവാ.
ഓ അടുത്തന്യാ
അടുത്ത് കുറച്ച് ദൂരം ന്നാലും അവിടുന്ന് ഇവിടുന്ന് പോവാ.
മദ്രസ് ഉണ്ടാവൂലടാ
ആ മദ്രസ് മദ്രസ് മ മൂത്ത മോളാ ക്കാടെ നിക്കും. മൂത്ത മോള് ചെലപ്പിങ്കി അവിടെ നിൽക്കൽ ചെറുതിനെ മദ്രസയിൽ ചേർത്തിട്ടില്ല മൂത്ത മോള് അവള് ചിലപ്പോ അവിടെ നിക്കും ഹസ്ബൻഡ് വീട്ടിലേ ഞാനിങ്ങട് വരുമ്പള്
ആ ആ
ആ അപ്പ ഏഴിലായില്ലേ അപ്പോ പിന്നെ അവളായിട്ട് ആ അപ്പൊ അതാവും ഉം പിന്നെ മോനും ഇടക്ക് വരുള്ളൂ മോൻ ഇപ്പോ ലീവ്ക്കെ ഉണ്ടാകുമ്പളെ അവന് വരുള്ളൂ. മോള് പിന്നെ മദ്റസ ചേർത്തിട്ടില്ല
അതെയോ
ആ അവിടെത്തന്നെ മദ്രസ ഉണ്ട് യു കെ ജി രണ്ടാമത്തെ കുട്ടി മദ്രസെൽ ഒന്നിലാണ്
അതെ അപ്പം ച ചെറിയ ആളുണ്ട് മൂന്നാമത്തെ
ആ മൂന്നുണ്ട് മൂന്നാമത്തെ ഉണ്ട് അവള് ചേർത്തിട്ടില്ല അവള് യ കെ ഇത്ണ്ട് നഴ്സറി പോണ്ട് യു കെ കെ ജി പോവണ്ട് മദ്രസിൽ മദ്രസ് പോണില്ല്യ ഓൾക് അഞ്ച് വയസ്സ് അഞ്ച് അഞ്ച്
ആ ഹസ്ബൻഡ് എവിടാ?
ഹസ്ബെൻഡ് ഗൾഫിലാണ്.
ഗൾഫി പൊറത്താ
പൊർത്താണ് ആഹ്
അ ശരി ഇപ്പറ്റെ വന്നിനോ?
ആഹ ഇപ്പൊ പോയിട്ട് ഇപ്പ അഞ്ചു മാസ ആയിട്ടുള്ളൂ
ഓ അത് ശരി ആ ആ ഇയാള് പോയിട്ടുണ്ടോ?
ഞാന് ഒമാന്ക്ക് പോയിരുന്നു. വിസിറ്റിങ്ങിന് യു എ ഇ പിന്നെ പോയിട്ടില്ല. ഇപ്പൊ യൂ എ ഇ ലാണ്
ആഹ ആ പ്പൊ പിന്നെ അവിടെ യുദ്ധവും പ്രശ്നവും അങ്ങനെ-
ആഹ പ്രശ്നങ്ങളൊക്കെല്ലേ?
അത്യാവശ്യം ടിക്കറ്റിനൊക്കെ ചാർജ്ണ്ട്.
ഉം ആ അതെ അതെ.
ഇപപ്പം കൊറച്ച് കൊറഞ്ഞൂണു അല്ലെങ്കില് നല്ല ചാർജ് ഒക്കെ ഇണ്ടായിട്ടില്ലേ
ആഹ് ഇപ്പോ കൊറഞ്ഞ്ക്കെ ഇന്നാമ്മ യുദ്ധം യദ്ധണ്ട് മാറിറ്റില്ലാ ഇപ്പളും തുടർന്നു കൊണ്ടിരിക്കാണ്.
ഇല്ല, യുദ്ധം വീണ്ടും തൊടങ്ങിട്ടുണ്ടല്ലോ.
അതെ അതെ ഇങ്ങള ഹസ്ബെൻഡ് ഗൾഫിലാണോ അതോ നാട്ടിലാ.
ആഹ് അവര് ഗൾഫ് ഗൾഫിലാന്ന് അവിടൊക്കെ അയിന്റെ പ്രശ്നങ്ങളൊക്കെ അവര് ചോക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ട്
ആഹ് ആഹ്
പിന്നെ ഹസ്ബെൻഡ് എങ്ങനാ രാത്രി ഉം ആഹ് ഇപ്പൊ ഓന്റാടെ ഉള്ളേ
ഏഹ് ഇപ്പൊ പിന്നെ മഴൊക്കെ ഉണ്ടോ അവിടെ
ആഹ് ഇവിടാ ഈല്ലെ രാവിലെ തൊട്ടിട്ട് ഫുൾ മഴയാ ഇണ്ടായത് ഇപ്പ ഒന്ന് കൊറഞ്ഞിട്ടുണ്ട്.
ആഹ് ഇവിടെ ഇപ്പൊ ചെറുതായ ചാറ്റൽ മഴ ഉണ്ട് എന്നാലും വെല്യാ കൊഴപ്പില്ല. ഉം ഇന്നലെക്കെ നല്ലവോണം ഉണ്ടായിരുന്നു.
ആഹ് ആഹ് ഇവ്ടെയും ഇന്ന് ഫുള്ള് മഴയന്നെയാന്ന്. ഇന്ന് വലിയ കാലാവസ്ഥന്നും അത്ര ശെരിയൊന്നുല്ല
ഉം കല്ല്യാണം കഴിഞ്ഞിട്ട് എത്രയായി
ഏഹ്
മാര്യേജ് കയിഞ്ഞിട്ട് എത്ര ആയി
പിള്ളേര് പത്ത് വർഷായി
ആഹ്
ഇയാളയോ
എന്റത് ഉം പതിനാല് വർഷായി.
അതെയൊ ഏഹ്, പതിനാല് വർഷം ആയില്ല, മോനിക്കെന്നെ ആയില്ല ലെ
ആഹ് മോ ആഹ് മോൾക്ക് പന്ത്രണ്ട് വയസ്സ് ആവ്ണ് ഉം
അതെയാ മോൾ എത്രേല് പഠിക്കുന്ന്
മോള് ഏഴില് പന്ത്രണ്ട് വയസ്സ് ആവ്ണു മൂത്തത് മോളാണ് രണ്ടാമത്തത് മോനാണ് ചെറുത് മോളാണ് രണ്ട് മോളും ഒരു മോനും
ആഹ് ആഹ്
പിന്നെ ഒടനെ വീട്ടു പണി തൊടങ്ങുന്നുണ്ടോ
വിടുപണി നോക്ക്ണ്ണ്ട് തറ തറപ്പണി കഴിഞ്ഞിക്ക്ണ് ഇനിങ്ങനെ മേലോട്ട് ഇട്ക്കണം
ആഹ് ആഹ് തറപ്പണി കയ്ച്ച്ട്ട് വെയ്ച്ച്ട്ട്ണ്ടാവേര്ക്കും ലേ. തറ പണിയെടുത്ത് വെച്ചിട്ടുണ്ടാവേ മഴ.
ആഹ് അത് ആഹ് പിന്നെ അങ്ങനെ നോക്കിറ്റില്ല്യ ഇഞ് അത് നോക്കണം ഇങ്ങനെ കൊറ വെബ്സൈറ്റ് ഇങ്ങനെ നോക്കണം മൂപ്പർ പോയി പോയിട്ടുള്ളൂ ഹസ്ബൻഡ്
അത് ശരിയാ ആഹ്
പിന്ന അവടെ ഒറ്റക്കാണതോ? ജോയിന്റ് ആയിട്ടാണ്
എങ്ങന?
അവിടെ ഒ വീട് ഒ ഒറ്റക്ക് വേറെ വീട് മാറി പോയിക്ക്ണോ
എഹ് എല്ലാ ഫമിലി ഏ തറവാടാണ്.
ആ ആ
എല്ലാരും ഒന്നിച്ചിട്ടോ.
അഛ
ഇങ്ങനെ വീട് പോണത്ര. സ്ഥലം നോക്കുന്നുണ്ട് എടുത്തിട്ടില്ല.
സ്ഥലം ഞങ്ങൾക്കുണ്ട്. സ്ഥലം പിന്നെ പുറത്തെടുക്കോന്ന് വേണ്ട. സ്ഥലം അവിടെണ്ട്.
അതെ അതുകൊണ്ട് കൊഴപ്പില്ല.
ആഹ മറ്റേ സ്ഥലം എടുക്കത്ത് ആ പിന്നെ
ആഹ ആഹ അതെ.
എന്നാ ഒക്കെ.
ആടാ ഓക്കേ ഓക്കെ.